ആഹ് ആഹ്
എന്താണ് അർഥാന
എന്തല്ല വർത്താനം
ഏഹ് നോമ്പ്ണ്ട
ഉമ് ആഹ് ണ്ടേ
ഏഹ്
ഉം
എത്ര ട്ടിയള
നാലുടിയാള്
നാലുട്ടിയാള
ഉം ഉം
ഏഹ് അത് ശരി എത്ര വയസ്സ് എല്ലാർക്കും
വലുതിന് പതി പതിനാല് അടുത്ത മാസത്തൊക്കെ പതിനാല് വയസ് പിന്നെ ഒമ്പത് വയസ്സ് നല് വയസ്സ് ഒന്നര വയസ്സ്
ആഹ്
ഉമ് അണ്ടന്നൊക്കെ ഞളെ വർത്താനം
നല്ലത് കൊഴപ്പില്ല അങ്ങനെ പോവണ്ട് തട്ടിമുട്ടിട്ടൊക്കെ
ആഹ് എന്താ കുട്ടിയാള്
കുട്ടിയള് ഇനിക്ക് ര ഒന്നിന് പത്ത് വയസ്സും ഒന്നിന് രണ്ട് വയസ്സും
ഉം മ്
അങ്ങനെ ഏഹ്
നോമ്പില്ലേച്ച
ആഹ് നോമ്പുണ്ട് നോമ്പുണ്ട്
ഉം വീട്ടിലാരൊക്കെല്ലേ?
വീട്ടില് ഇമ്മ മൂന്നാങ്ങളാർ മൂന്ന് നാത്തൂമാർ
ആഹ്
ഉം അങ്ങനെ എന്താ അത്തായത്തിന് കഴിച്ചു
ച്ചോ എന്ന് ചോറേനി ഇന്നലെ ഉണ്ടായിന്ന് നോമ്പ് ഇന്നലെ പിനെക്കടി
ആഹ്
ഇന്നലെ അത്തായത്തിനന് കടീന് ഇന്ന് പിന്നെ ചോറ്
ഏഹ് ആഹ് ശരി
ഉം
ഇങ്ങളെവിട്ടില് അരെ ആരക്കള്ളെ
ഞാ ഞങ്ങള് ഒരു പെണ്ണും രണ്ടാണും
ഉം
ഞാന് ഭർത്താവ്ന്റെടെ ഒരാണും നാല് പെണ്ണും അല്ല ആഹ് വൽത് ന്റെ നികാഹ്കഴിഞ്ക് നിക്കാഹ് യ്ഞ്ക്ക്ണ് വലുതിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം ആറു മാസം കഴിഞ്ഞിട്ട്
ആഹ് ആഹ്
ഉം ഉം മയ ണ്ടായിലെ
അങ്ങനെല്ലേ
ഉം മയ ഉണ്ടോയ്ച്ച
കല്യാണം ഒക്കെ വേം കയ്യും ക്കും എന്താ പണ്ടത്തിന് എന്താ വെല ലേ
ഉം പെരും വെലല്ലേ
ഏഹ്
ഇപ്പൊ പിന്നെ അധികം ആരും പണ്ടം കൊടുക്കൂല്ലല്ലോ ആഹ് കേക്ൻലേ
ദിവസം പോവാനൊന്നും ഇപ്പോ ഒക്കെ അഞ്ചു പവനല്ലേ അയ്ന്റെ മേലക്കു ഒന്നും കൊടുക്കൂല പ്പോ ആരുംന്നറിയ
ആഹ് അതന്നെ പ്പൊ പണ്ണേ ചോദിക്കുണൂല്ല ആദ്യം അങ്ങനെയല്ലല്ലോ ആദ്യം സ്ത്രീധനം പൊക്കെ വാണ്ടീനല്ലോ മഹറ് ഒരു മാലയും കൈ ചെയിനും ഉം മോതിരം പിന്നെ ഞാൻ ഇട്ടു പെങ്ങളാ വക മോതിരം അഹ് ആഹ് മഹറായിട്ട് മാലാ പിന്നെ കൈ ചെയിന് ഉം തന്നെ അരപ്പവന്റെ ഒരു കൈ ചെയിനും കിട്ടി
ആഹ് മാ അപ്പൊ മാല എത്ര പവൻ ണ്ടാവും
രണ്ട് ലോക്കറ്റ് അടക്കം രണ്ട് പവൻ ഉം
ആഹ്
ഉം
അങ്ങൻ
എന്താ റേഞ്ചിന്റെ പ്രശ്നണ്ട്ല്ലേ സൗണ്ട് ക
ണ്ടാവോ?
ഏഹ്
കല്ല് ല്ല്യാണം മ്മക്കൊക്കെ ണ്ടാവോ?
ഉം ഇൻഷാ അള്ളാ നോക്ക് ആഹ്
കല്യാണൊക്കെ നമ്മക്ക് ണ്ടാവോ?
ഇൻഷാ അള്ളാ നോക്കാറ്യ
ആഹ്
കേക്ക്ള്ളേ ക്ക്
അള്ളാ ആഹ് അതന്നെ
ഉം
ല്ലടി നമ്മളപ്പം പഠിച്ചിര്ന്ന കുട്ട്യളക്കെ കാണല്ണ്ടാ?
ആഹ് അഒടെ ഇവടെക്കെ എന്തേലൊക്കെ കല്യാണം അങ്ങൻ ക്കെ ണ്ടാകുമ്പോ കാണാറുണ്ട് ഉം.
ഹലോ?
ആഹ് ആഹ് ആഹ് ഉ ഉം
വേറെന്താ വർത്താന ൻ്റെ?
വേറെ ന്തായാലും ഏഹ്
കുട്ട്യൾക്കൊക്കെ സുഖല്ലേ?
ആഹ് ആഹ് ഉം
അങ്ങനെ.
ഉം ന്നട്ട്
ന്ന്ട്ട് എന്തൊക്കെ?
എന്താ അനപ്പോണു.
ഏഹ്
ഉം
അങ്ങനെ ബെല്ല്യ ആ മഴ ഇപ്പമഴല്ല്യ.
ഉം
ഉം
വേറെന്താ പാട്?
വേറെന്താ ങ്ങനെ പോവ്‌ണ്ട്.
ഏഹ്
ഉം കുട്ട്യേള് ചുര്ത്ത്ല്ലെ
ഇല്ല്യ കുട്ടി നീച്ചിട്ടില്ല.
വാഹ്
ആഹ്
ലോ
ഏഹ്
ആഹ് ആഹ് എന്താ?
പിന്നെന്താണ്?
ഇന്നെട്ടെന്താ പണി
മാപ്പിള എന്താ പണി മാപ്പിൾക്ക് എന്താ പണി?
ജ്വല്ലറിയിലാ
എവിടെയാണ്
കാളികാവ
കാളികാവ്
ഉം
അവ്‌ടെന്താ എക്കൗണ്ടന്റാ?
അല്ല സ്റ്റാഫായിക്കാണ്ട്.
ഏ
സ്റ്റാഫ്ആയികണ്ടാവിടെ
ഏ
ഉം
എന്താ ജ്വല്ലറിന്‍റെ പേര്?
കുരിക്കള്
എന്ത്?
കുരിക്കള്
കുരിക്കള് ഏ
ഉം
അഹ് സെരി ഏ,
ഇങ്ങളെ ഭർത്താവിനോയ്ച്ച
ഇന്റെ ഭർത്താവ് മറ്റേ ഓട്ടൽലാണ്
ഏഹ്
ഉം
ഉം എവിടെ അവിടെത്തന്നെ
എല്ലാ ഒരു റിസോർട്ടിൽ
ആഹ് ആഹ
ഉം
ഉം
അങ്ങനെ
ആഹ
എ മാപ്പിള പിന്നെ ആ നാട്ടിൽ തന്നെ ആകല്ലേ
ആഹ ആഹ
ആഹ്
ഉം
ഗൾഫക്കൊന്നും പോയിട്ടില്ല
ആഹ പോയിന് അ കൊറോണയില അങ്ങനെ പോന്നോ
പിന്നെ കയറിയ ഉണ്ടാവൂലല്ലേ
ഏഹ്ഹ്
പിന്നെ നാട്ടിൽ സെറ്റ് ഇതായി ഉണ്ടാവും നിന്ന ഉണ്ടാവില്ലേ
ആഹ ആഹ
ഉം
ഉം ഉം ആഹ
ആഹ ശരി വേറെ എന്താ ഇങ്ങനെ പോണ് കുട്ടികൾക്ക് ചായക്കെ കൊടുത്ത
ആഹ് ആഹ് ക്കെ ഉം ഏ
ന്നിട്ട് എന്താ
ഇങ്ങോട്ട് എന്താ പോണ്ട്
ഏ
ഉം ഉം ഇവടെ ഒക്കെ നല്ല മയാണ്
ഏ
ഉം ഉം ഉം
പുറത്തക്കറങ്ങ
രാവിലെ കുഴപ്പൊന്നും ഉണ്ടായില്ല അപ്പൊ പിന്നെ എന്താ പെയ്തു
ആഹ്
ഉം ഏ
അമ്മയ്മ ക്കില്ലേ
ആണ്ട്
ഏഹ് കൂടുത്തില്ല എല്ലരും
ആഹ് ഒരു മകനെ ഒള്ളല്ലോ ഉമ്മം ഇപ്പൊക്കണ്ട് ഞങ്ങളപ്പം പെങ്ങന്മാരെ കെട്ടിച്ച് കണ്ട അങ്ങനെ
പെങ്ങന്മാർ വ വന്നിക്ണ
ഞാനുവടെ ൻ്റെ വീട്ടക്ക് പോന്നക്ക
ഏ
ഉം അയ മിന്നാന്ന് പോന്നതാണ്
ഏ
ഉം കുട്ട്യാൾക്ക് പിന്നെ ഇവിടുന്ന് സ്കൂൾക്ക് പോവാ ഇവടന്ന് വണ്ടിണ്ട് അപ്പൊ അങ്ങനെ പോകും
ഉം ഇനി നാളെ പോവയിക്കാറല്ലേ
നാളെ അല്ലെ മറ്റന്നാളെ
ആഹ്
ആഹ് ശരി
ഉം ചെറിയ ആങ്ങളണ്ട്, ഓൻ ആവുമ്പോ മദ്രസ്സകൊക്കെ കൊണ്ടാകും കുട്ട്യാളെ
ചെറിയ ആങ്ങള
കൊണ്ടാക്കും കുട്ട്യാളെ മദ്രസക്കൊക്കെ.
ആഹ്
ഉം, ഇവടുന്ന് കൊറച്ച് പോയാ മതി, പത്ത് മിനിറ്റൊക്കെ ഏ
ഉമ്മന്നല്ലെ ഉള്ളൂ ഇപ്പോ
ഇമ്മി ഇപ്പണ്ട്
ആഹ്
ഉം
അതില്
ആഹ്
ഇന്ന ശരിട്ടാ ഞാ വിളിക്കണ്ടിട്ട തേ
എന്നന്നാ ശരില്ലേ ഞാ വിളി
ആഹ് ആഹ്
ആ